ഹലോ കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ?
ഹലോ കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം.
ആ ആ എനിക്കും കേക്കാം.
ഉ മഴയൊക്കെ ഉണ്ടോ?
ആഹ നല്ല മഴ
ഈ മഴയത്തെ എങ്കിലും ട്രിപ്പ് പോണോെന്നോ പുറത്തോട്ട ഇറങ്ങണമെന്നോ ഒന്നും തോന്നുന്നില്ലേ.
ഹാവു ഓ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നോണ്ട് എങ്ങനെങ്കിലും വീട്ടീ ഇരുന്നാൽ മതി.
ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെ ഒരു വീട്ട ട്ടരുന്നാതീ അ ഈ വീട്ടിലിരിക്കുന്നവർക്ക് ങ്ങനൊങ്കിലും ജോലികോയമതീ. ഈ ട്രിപ്പൊക്കെ പോകൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ അതോ
പിന്നെ എതുവാ എന്നെ ട്രിപ്പ് പോണ്ടായോ. ട്രിപ്പ് ഇപ്പം പോവാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ പോകവും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല നോക്ക്
ചിലരും പറയും ട്രിപ്പ് പോകാന് ആഗ്രഹഉള്ളവർക്ക് അങ്ങനൊരു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്നേഴ്സിനെക്കെ ട്ടുന്നെ, പിന്നെ ചിലർ പറയും എങ്ങനെ പറയുന്ന ചില കേക്കാം.
ഇത് പാർട്ണറിനും താല്പര്യവുണ്ട്. സാഹചര്യങ്ങളൊന്നും ഒക്കാറില്ല.
നോക്കാറില്ല. എവിടെ എവിടെക്കെ പോയിട്ടുണ്ട് ട്രിപ്പ്കൾ
ഞങ്ങള് ഇപ്പ ഈ അടുത്ത് മൂന്നാറ് പോയായിരുന്നു, പിന്നെ പൊന്മുടി പിന്നല്ലാതെ ഫാമിലി ആയിട്ട് വാഗമണ്ണ്
ആഹ് അഞ് ഞങ്ങളിപ്പഴെങ്ങങ്ങും പോയിട്ടൊന്നുംല്ല. രണ്ട് വർഷത്തിന് മുമ്പെങ്ങാണ്ട് എവിടെയോ പോയത, പിന്നെ ആഹ് വയനാട് പോയായിരുന്നു കഴിഞ്ഞ ഓണത്തിന്, അത് ഹസ്ബൻന്റു ആയിട്ടുഅല്ല അല്ലേ ഞങ്ങടെ ഫാമിലി ആയിട്ട് വയനാട് പോയിട്ടുണ്ടായിരുന്നു.
ഉം
നമുക്കൊക്ക മനസിനൊരു റിലീഫല്ലേ. എനികൊക്കെ എന്ന് വെച്ച ഭയങ്കര ഇഷ്ടവ ട്രിപ്പ് പോവാന്ന് പറയുന്നതെ ഭയങ്കര ഇഷ്ടവുള്ള ആളാ. ഹ് ക്ഷെ ഒരു സാഹചര്യം ഇതുവരെ ഒത്തു വരാത്തത് കൊണ്ടാ. പിന്നെ ഫിനാൻസ്ന്ന് പറയുന്നത് ഏറ്റവും വലൊരു ഏറ്റവും വല്യ പ്രശ് നം ഫിനാൻസ്ന്ന് പറയുന്നതാണ്. ഫോവാനൊക്കെത്തൊള്ളു. അത് കയ്യെൻണ്ടെ, നമ്മളൊരു ട്രിപ്പെന്നും പറഞ്ഞ് എറങ്ങി കഴിഞ്ഞെഴിഞ്ഞാ തന്നെ നല്ല അ ത്യാവശ്യം നല്ല പൈസ വേണം. വേണം എങ്കിലെഅത് അടിച്ചുപൊളിച് ച്ച് പിന്നന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് സന്തോഷിക്കാൻ നിന്നാൽ അതും
സമയം കിട്ടത്തില്ല. ജീവിതത്തിലെ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓരോന്ന് വന്ന് ന്നോണ്ടേ ഇരിക്കും.
സന്തോഷവായിട്ടിരിക്കുക, കിട്ടുന്ന സാഹചര്യങ്ങൾ സന്തോഷവായിട്ടിരിക്കുക.
ഉം
ഇന്റർനാണൽ ട്രിപ്പ്ക്കെ വല്ലതൊക്കെ പോയിട്ടുണ്ടോ?
എവിടന്നു, ഞാൻ കേരളം വിട്ട് ത്‌വരെ പൊറത്ത് പോയിട്ടില്ല.
നിങ്ങൾ പോയിട്ടുണ്ടോ, ഇല്ല ഇല്ല പോയിട്ടില്ല.
എടാ നമുക്കീ ടോപ്പിക്കിനെ മാത്ര പറ്റി സംസാരിക്കാൻ പറ്റത്തൊള്ളോ
അല്ലല്ല ആഹ ഇന്നാ തര അറിഞ്ഞുടാ. പിന്നെ ഫ ആഹ് ഹാ മഴയുണ്ട്. മഴയുണ്ട് അസുഖങ്ങളും എല്ലാം ഒണ്ട്.
ആ പനി ഇപ്പ എല്ലായിടത്തും പനി.
അതാ ഇപ്പം മഴ പക്ഷേ കഴിഞ്ഞ വർഷത്തത്രെ മഴ ഇപ്രാവശ്യം കിട് ട്ടിയില്ലെങ്കിലും അസുഖത്തിന് വലിയ കുറവില്ല
തണുപ്പുണ്ട്.
തണുപ്പുണ്ട്. അസുഖത്തിന് കൊറവുകളൊന്നുല്ല, പെട്ടെന്ന് ഈ കുട്ടികൾക്ക് പെ ട്ടൊന്നാണസുഖം പിടി
ആഹ് വട മോ ക്ക് പനിയായിരുന്നു. ഇപ്പ മാറിയതേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു ആരംഭം പോലെ.
പണ്ട് കാലത്തൊക്കെന്ന് വെച്ചാ ഈ ഫു മെയിനായിട്ട് ഇപ്പ നമ്മുടെ ഫുഡും ആരോഗ്യം ഒക്കെ വളരെ മോശ് യായതുകൊണ്ടായിരിക്കും. പെട്ടെന്ന് ഇപ്പഴത്തെ കുട്ടികൾക്ക് പെട്ടെന്നല്ലേ പനിപിടിക്ക ഹെൽത്തില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെന്ന് വെച്ചാല് ഫുഡായാലും എല്ലാം ആരോഗ്യപരമായിട്ടുള്ള ഫു ഫുഡല്ലേ, ഇപ്പ നമ്മളൊക്കെ എന്ന് വെച്ചാ നമുക്കൊക്കെ ഇത് വെച്ചാ പുറത്ത് ഫാസ്റ്റ് ഫുഡുകളല്ലേ ഇഷ്ടം. കുട്ടികളായാലും മുതിർന്നവരായാലും. കുട്ടികൾക്ക് അത് തന്നാ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ഉം
ഹ് ഹ് നമ്മുക്കും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും കഴിക്കാതിരിക്കത്തില്ല. പിന്ന, എന്ത് ഫുഡ് പൊറത്ത് ഫി ഫിഡ് ആ ഈ വീട്ടിൽ ഒണ്ടാക്കുന്ന ഫുഡ് ആന്നോ അതോ ഫാസ്റ്റ് ഫുഡാന്നോ ഇഷ്ടം?
എനിക്കോ എനിക്ക് ഞാൻ ഒരുവിധം ഇവിടെ എല്ലാം ഫസ്റ്റ് ടൈമിൽ ഇണ്ടാക്കാറുണ്ട്. എന്നാലും ഒണ്ടാക്കാൻ സാഹര്യം കാര്യങ്ങളും ഒക്കെ ഒണ്ടെങ്കി വീട്ടിത്തന്നെ ഒണ്ടാക്കി കഴിക്കുന്നെയാ ഇഷ്ടം.
ഇഷ്ടം ആഹ് ആഹ് ഇഷ്ടം എനിക്കും വീട്ടിലുണ്ടാക്കുന്ന ഇഷ്ട എങ്കിലും കൊറച്ചൂടെ എനിക്ക് വ് എ എനിക്ക് വീട്ടില് ഒണ്ടാക്കുന്നത് ഇഷ്ടവാ. പക്ഷേ എങ്കിലും കൊറച്ചുടെ വേറെ ആരെങ്കിലും ഒണ്ടാക്കിത്തരുന്നത് കഴിച്ചാൽ കൊറച്ച് സന്തോഷം കൈ നെറ ആഹ് മീൻ പിടിക്കാന്ന്
അതാ.
ആ
പിന്നെ വേറെ എന്തുണ്ട്?
ഈ നമ്മടെ ഈ നമ്മടെ ഈ ഭാഗത്തൊക്കെ ഉള്ള് ഈ പൊറത്തൊക്കെ പോയിക്കഴിഞ്ഞാല് മീൻസ് ഈ ചോറ് അങ്ങനെയൊക്കെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെയൊള്ള്, ഈ പൊറത് കണ്ടിട്ടുണ്ടോ? അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാല് ഒരു ബ്രെഡ്, ഒരു ഓംലറ്റ്. നമുക്കതൊന്നും നമ്മടെ ഈ കേരളത്തിലൊന്നും ഇതൊന്നും പറ്റത്തില്ല.
പറ്റത്തില്ല, പക്ഷേല് ആഹ് അവരുടെ ഫുഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്.
ആ അത് ശെരിയാ.
മ് കാരണം എനിക്കിപ്പ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്കിങ്ങനെ വയ്യാണ്ട് വന്നുന്ന്.
ആഹ്
അപ്പഴും ഡോക്ടർ പറയുന്നത് ഏഹ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴുവാ ക്ക നമ്മൾ ഈ കഴിക് രാവിലെ കഴിക്കുന്ന ഇടിയപ്പം ആണെങ്കിൽ പോലും അത് അരി ആഹാരവാണ്.
അരി ആഹാരം.
മ് അത് ഒഴിവാക്കണമെന്നാണ് മാക്സിമം പറയുന്നത്, രാവിലെ ഒരു നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവ് ആയാലും കുഴപ്പോല്ല, പക്ഷേല് അരിയാഹാരം ഒഴിവാക്കണംന്നുള്ളതാ പറയുന്നെ, അതുപോലെ നമ്മള് കഴിക്കുന്ന വെള്ളച്ചോറ്. വെള്ളച്ചോറ് നല്ല ഡേയിഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യ, ഒരു ഗുണവും ഇല്ലാത്തൊരു സാധനവാ.
അത് വെറുതെ ഫാറ്റാ.
ആഹ് ഫാറ്റാണ് നമ്മക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതല് ഫ് ഫൈബ്രോയ്ഡ് ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ വെള്ളച്ചോറാ, അതിനാത്ത് കാർബോഹൈഡ്രേറ്റ് കു
മ് അതാ ഈ വണ്ണം വെക്കുന്ന ശരീരം പ്രകൃതി ഉള്ളവർക്കാണെങ്കിലും
ആഹ് അത് ഭയങ്കര ഡേയ്ഞ്ചറസാണ്. പിന്നെ ബ്രൗൺ റൈസാണെങ്കി പോലും നമ്മളൊരു ആഹ് ഒരു കപ്പ് ബ്രൗൺ റൈസാണെങ്കി പോലും കഴിക്കേണ്ട് ആ റൈസ് അവോയ്ഡ് ചെയ്യണം.
അവോയ്ഡ് ചെയ്യണോന്നെല്ലേ പറയുന്നത്, അരിയാഹാരം മാക്സിമം അവോയ്ഡ് ചെയ്തണോന്നാ പറ
ഉം പറയന്നു.
അതാ ആഹാരത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇപ്പഴത്തെ അസുഖത്തിലായാലും. പണ്ട് കാലത്തുന്നൊക്കെ ക്യാൻസർ വന്നുന്നൊക്കെ. നമ്മുടെയൊക്കെ ഏഹ് മാതാപിതാ ക്കടയൊക്കെ ആഹ് പ്രാ ടൈമിലൊക്കെന്ന് വെച്ച ഒന്ന് ഈ ക്യാൻസർ അങ്ങനെള്ളതൊന്നുല്ല ഇപ്പം ആഹ് പക്ഷേ ഇപ്പോന്ന് വെച്ചാല് അതാ നമ്മക്ക് ആർള് ആർക്കൊക്കെ ഒണ്ട്ന്ന് നമുക്ക് അങ്ങോട്ട് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റ
പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പ തന്നെ ആർ സി സി പോയി നോക്കിയാ തന്നെ കാണും പത്തായിരം പേര്.
ആ പത്തായിരം പിന്നെ ജനിക്കുന്ന ചെല കുട്ടികൾക്ക് സഹിതം ഒണ്ട്. അതാ വലിയവർക്കാന്നെങ്കി അവര് കഴിക്കുന്ന ആഹാരത്തിന്റെയായിരുന്നു എന്നൊക്കെ പിന്നേം പറയാം. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് വരെ ഉള്ളതേ. അത് ഭയങ്കര ഡേയ്ഞ്ചറ ആഹാരത്തിന്റെ ആയാല് ഹോർമോൺ കുത്തി വെച്ച കുറച്ച് ചിക്കനായാലും എല്ലാ ഹോർമോൺ കു കുത്തിവെച്ചതും
പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ഈ ജനിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ വരാൻ ചാൻസ് നമ്മൾ പ്രെഗ്നന്റായിട്ടിരിക്കുമ്പം നമ്മൾ കഴിക്കുന്നതിൻ്റെ ആയിരിക്കാം
ആയിരിക്കാം അതും ശരിയ
അപ്പൊ നമ്മള് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ നമ്മള് കഴിക്കുന്നതാണല്ലോ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ഉം അപ്പ അങ്ങനെ ആയിരിക്കാം പിന്നെ നമ്മൾ പാൽ കൊടുക്കുന്ന ടൈമിലായാലും നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ഇതാണല്ലോ അവർക്ക് പാലായിട്ട് ചെല്ലുന്നത്
നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്കും അത് അവര് അത് എഫക്ട് ചെയ്യും പാലു കൊടുക്കുന്നതിലൂടെ എല്ലായാലും
പക്ഷെ എന്നാലും നമ്മള് കാണുമ്പോ നമ്മുടെ കൊതി കൊണ്ട് നമ്മള് തിന്നും പോകും
കഴിച്ചു പോവും അത് വേറെ കാര്യം
പറ്റത്തില്ല
പറ്റത്തില്ല അത് മനുഷ്യനുസി പണ്ട് കാലത്തുള്ളവർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെയൊക്കെ പേരൻസ് ന്നൊക്കെന്ന് വെച്ചാ ഇതിനോട് വല്യ ഇൻട്രസ്റ്റ്
ആഹ് ഈ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ആരുടെയോ യൂട്യൂബ് ചാനലലിങ്ങനെ ചോദിക്കുന്നകണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കാലത്ത് ഈസ് പറയുന്ന സംഭവങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിത് കഴിക്ക ത്തില്ലായിരുന്നെന്നുള്ളത് ആഹ് അവരുടെ കാലത്ത് ഈ സംഭവങ്ങളൊന്നുമില്ല ഇപ്പോ ബ്രോസ്റ്റ്ട് ആയാലും മന്തിയായാലും ഒന്നും അവരുടെ കാലത്ത് സാധനങ്ങളൊന്നും ഇല്ല
പിന്നെ അതുവല്ല അവരുടെ കാലത്തുന്നൊക്കെ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനല്ലേ ഈ പുറത്തു പോയി കഴിക്കുന്നെയാലും
കഴിക്കുന്നെ ഉം അവരുടെ അന്നത്തെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ട്ടുകളും ഉണ്ട് അവര് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കഴി
കഴിച്ചുവാ പിന്നെ അങ്ങനെ ഒരു ശീലവും ഇല്ല അന്ന് മുട്ടുക ആഹ് ശീലമില്ല ഇപ്പഴാതെല്ലായിടവും സ്പ്രെഡ് ആയതും ഇപ്പ എല്ലാരും ഒരു ലൈഫിലൊരു സന്തോഷം പുറത്തു പോയി കഴിക്കുന്നതായാലും ഫുഡ് കഴിക്കുന്നെ ഹലോ കേക്കുന്നോ ആഹ് കേക്കാം കേക്കാം
ആഹ് എന്റെ ചെവി തട്ടി ഇതിനകത്ത് ഏതാണ്ടൊക്കെ വരുന്നു ആഹ് ഇപ്പോ ഓക്കേ
അത് അവ അവർക്കതങ്ങനൊരു ശീലം ഇല്ലാത്തിന്റെ ഇത് നമുക്കത് കിട്ടുന്നതിന്റെ ഒരു പ്രശ്
പിന്നെ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ മായം ചേരാത്തെ സാധനങ്ങളൊക്കെ കിട്ടുവല്ലോ ഇന്ന് മായം ചേരാതെ ഒരു സാധനവും കിട്ടുന്നില്ല ഇപ്പൊ പച്ചക്കറിയാ ണെങ്കി ലന്നെ നല്ല പ മരുന്നടിക്കാത്ത പച്ചക്കറികളൊക്കെ നല്ല ശുദ്ധമായ വച്ചന്ന് പിന്നെ എല്ലാവർക്കും കൃഷിയുണ്ട് അപ്പ എല്ലാരും ഇങ്ങനെ ഉ മര്ന്ന് എടുത്‌ കുച്ച സാധനങ്ങളൊക്കെ വന്ന് അതെല്ലാം മല്ലേ നമ്മള് കഴിക്കുന്നേ
ആ ഫ്രൂ്സ് ആയാലും പച്ചക്കറി ആയാലും നമുക്ക് വിശ്വസിക്കാൻപറ്റില്ല ഇപ്പ തന്നെ ചൂടുള്ളത്തില് മഞ്ഞപ്പൊടി ഇട്ട്തിനകത്തൊക്കെ ട്ട്
ആഹ് ഇപ്പം വീട്ടിലേ ഫുഡ് തന്നെ കഴിക്കുന്നവർക്കാണെങ്കിൽ പോലും കാരണം നമ്മള് കഴിക്കുന്ന പച്ചക്കറി ടിച്ചതും മീനാണെങ്കിൽ പോലും തന്നെ മീനായാലും ഇറച്ചിയായാലും നമുക്ക് അറിയത്തില്ല അല്ലെങ്കി പിന്നെ ന നമ്മള് സ്വന്തമായിട്ട് ഇതെല്ലാം വീട്ടില് ചെയ്യണം അതിന് ആർക്കും ഇപ്പ സമയം ഇല്ലല്ലോ ഇപ്പന്ന് പറഞ് കഴിഞ്ഞാ പണ്ടത്തെ കൂട്ട് പെണ്ണുങ്ങൾ എല്ലാരും വീട്ടിൽ കയറിയിരിക്കുവല്ലല്ലോ പണ്ട് പിന്നെ പെണ്ണുങ്ങൾ പശുവിനെ വളർത്തും പോത്തിനെ വളർത്തും ഇപ്പൊ അങ്ങനെ ആരും ഇല്ലല്ല ഇപ്പൊ എല്ലാരും ഇൻഡിപെൻറ് ഇൻഡി പെണ്ടന്റ് ആവാൻ നോക്കു ല്ലോ ഇപ്പോ ആരും അങ്ങനെ കീഴിലൊന്നും ഇപ്പാരും അങ്ങനെ കീഴിലൊന്നും കിടക്കത്തില്ലോ അടിമളെ പോലൊന്നും അന്നത്തെ കൂട്ട പെണ്ണുങ്ങളുടെട്ടെല്ലാം സഹിച്ച് അടിമ പോലെ ആരും കിടക്കും
പണ്ടത്തെന്ന് വെച്ചാ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാ ആഹാരം ഉണ്ടാക്കണം ആണുങ്ങൾ പുറത്തു പോയി സമ്പാദിക്കണം
പണിയെടുക്കണം പിന്നെ അന്നത്തെ പെണ്ണുങ്ങളല്ലേ ഈ വി വീട്ടിലെ പശുവിനെ ആയാലും എല്ലാം നോക്കുന്നത് പെണ്ണുങ്ങള് തന്നെ പെണ്ണങ്ങളന്നെ അല്ല
എല്ലാരും മാര്യേജിനെക്കാളും എല്ലാരും ഇപ്പൊത്തെ കാലത്തെ കുട്ടികള് മാര്യേജിനെക്കാട്ടും ഇമ്പോർട്ടന്റ് കൊടുക്ക ന്നത് ഒരു ജോലി എന്നത് ഉം പഠിത്തത്തിന് ഒരു ജോലി എന്നുള്ള ഒരു
പെണ്ണില്ലല്ലോ കെട്ടാൻ ഇപ്പോഴത്തെ പെമ്പിള്ളേർ കൂടുതൽ പെമ്പിള്ളേരും കല്യാണം വേണ്ട എന്നും പറഞ്ഞു ആർക്കും കല്യാണം വേണ്ട
അത ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം അങ്ങനെയു ള്ളത് അല്യേ
എത്ര പെമ്പുള്ളാരാ ആത്മഹത്യ ചെയ്യുന്നേ
ആത്മഹത്യ സത്യം പറഞ ഈ സ്ത്രീധനം പറഞ്ഞൊരെണ്ണം ബഹിഷ് രിക്കണം സത്യതിൽ നമ്മ പെണ്ണിന്റെ വീട്ടിൽ വീട്ടാര് സ്ത്രീധനൊന്നും പറഞ്ഞല്ല കൊടുക്കുന്ന അവൾക്ക് വേണ്ടിയിട്ടൊരു
ആഹ് അവർക്കൊരു സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതാണ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനെന്ന അവരുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നതാ പക്ഷെ ആണുങ്ങൾ കാണുന്നത് നമ്മുക്ക് കിട്ടിയത്ത് എന്താണ്ട
ആഹ് ന്താ അത് കല്യാണം നമ്മള് കഴിചെന്നെ അതാ പെണ്ണ് പെണ്ണിനെ സ്വീകരിക്കുന്നതിന് അവരുടെ വീട്ടാര് എന്തോ തരുന്നു എന്നുള്ള ഇതിലാ അവർരോക്കെ അങ്ങനെ കരുതുന്നെ
ന നമ്മളട അർഹിക്കുന്നതിന്തോ വരുമാനം കൂട്ടുന്നതോ അവരാണ്
ആഹ് അവര് കണ്ടത് തോന്ന അല്ല പത്ത് പതിനെട്ട് ഇരുപത് വർഷം വളർത്തുന്ന വീട്ടുകാർക്ക് പിന്നെ ബാക്കിയുള്ള ചിലവൂടെ നോക്കുന്ന കൊണ്ട് അവർക്ക് എന്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അയിന് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യം ഇല്ലല്ലോ
ഇല്ല ഉം
അതാ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് കൊണ്ട് ഒത്തിരി പേര് ഒത്തിരി സ്ത്രീ പെൺകുട്ടികള് ജീവനെടു
പക്ഷെ എത്ര ആത്മഹത്യന്ന് കൂട്ട്യിട്ടും അത് നിരോധിക്കുന്നില്ല എന്നൊള്ളതാണ്
നിരോധിക്കുന്നില്ല ശ്രീധനോന്ന് പറ്ഞ്ഞ സത്യത്തി ഇല്ല നിര്യോ അത് നിയമവിരുദ്ധവാ പക്ഷെ എങ്കിലും
പൂർണ്ണവായിട്ടും നിരോധിച്ചിട്ടില്ല അത്
ഇല്ല അന്ന് വെച്ചാല് ഇപ്പൊ സ്വർണത്തിന് ഇത്രേം വെല കൂടി നിക്കു ന്നസമയത്ത് തന്നെ അമ്പതും അറുപതും പവൻ കൊടുക്കുന്നോരുണ്ട് ഒന്ന് അലോയ്ച് നോക്കിയേ അതാ ഇത് ഇതിന് സപ്പോട്ടെയ്നേനു
ആഹ് അമ്പതു അറുപതും പവൻ വാങ്ങ്ച്ചു കൊടുക്കുന്ന കാശ് കൊണ്ട്
ആഹ്
ഉം ആഹ് അമ്പതും അറുപതും പവൻ വാങ്ങിക്കുന്ന കാശ്ശുണ്ട് എവിടെയെങ്കിലും സ്വന്തവായ്ട്ട് ഒരു വീടും വസ്തൂ വാങ്ങ്ച്ചു കൊടുത്ത് അത് വാടകക്ക് കൊടുത്ത വരുമാനം മതി പെണ്ണിന് ജീവിക്കാൻ
അത അതാ ഇപ്പ നമ്മള് അത അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാ അവർക്ക് മാറി സെപ്പെറേറ്റായിട്ട് താമസിക്കാം
താമസിക്കണോങ്കി താമസിക്കാം അതല്ല ഇപ്പ കൊഴപ്പ ഒന്നു ഇല്ലെന്നുണ്ടെങ്കി